ഹലോ
ആഹ് കേക്കുന്നുണ്ടോ
കേൾക്കാണ്ട് ആ കേൾക്കാണ്ട്
ആഹ പറ മഴണ്ട്
ഏ ഇവിടെല്ലാട്ടോ
അന്നേ
ഉം ഇവിടെ നാല് മണിക്കൊക്കെ ഒന്ന് പെയ്തു ഇപ്പൊ കൊഴപ്പൊന്നുല്ല
ആഹ്
ഈ മഴ കാരണം നല്ല റേഞ്ച് ഇഷ്യൂ ഉണ്ട്ല്ലേ കുട്ടികൾതാപ്പൊ പഠിക്കൽ ഇപ്പാട് കഴിഞ്ഞ്
അയ് ശെരി ആ ആഹ് റേഞ്ചിന്റെ നല്ല പ്രശ്നം മഴ പെയ്യുമ്പോഴേ ഒരു ഇരുട് മൂടീട്ട് ഉം കൊറച്ച് ദിവസം മഴയും കുറച്ച് ദിവസം വെയിലൊക്കെ ആയിട്ട് അങ്ങനെ
ആഹ് കുട്ടികളില്ലേ
കുട്ടികളുണ്ട് കുട്ടികൾ മൂന്നാളുണ്ട്
ആഹ്
ഉം ആ പഠിക്കുന്നവരന്നെ വലിയവന് പ്ലസ് ടു രണ്ടാമത്തെവന് എട്ടാം ക്ലാസ് മോളോ ആറിലും രണ്ടാണും ഒരു പെണ്ണ് ഉം ആണോ അയ് ശരി
പിന്നെ ഒരു നാലാം ക്ലാസ്സും പിന്നെ രണ്ടരട്ട കുട്ടികളാണ് ഓല് യു കെ ജിയില്
യു കെ ജി ലാ ഏതാ പിന്നെ പെണ്ണോ ആണോ
പെണ്ണുങ്ങള് രണ്ടാള്
രണ്ടാളില്ലേ അത് ശെ
ആഹ് പിന്നെ അതിന് മൂത്തൊരു പെണ്ണിണ്ട് നാലാം ക്ലാസ്സില്.
നാലാം ക്ലാസ്സില് അത് ശെരി ആഹ് അഹ്
പിന്നെള്ളത് ആൺകു
ആൺകുട്ടി ആഹ് പിന്നെന്തൊക്കെയാ ഭക്ഷണോക്കെ ആയോ?
ആഹ് ഞങ്ങള് രാവിലെ ഒന്നായിട്ട് വെക്കലാണ്.
ആഹ് അത് ശെരി ഞാനും അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ ഒന്നായിട്ട് വെക്കല് തന്നെ ഇന്ന് പിന്നെ എഹ് കുറച്ച് പൂള കൊണ്ട് വന്നീനു അപ്പൊ മീനും പൂളയും വെക്ക രാത്രീന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിക്കാ
അപ്പൊ ചോറ് വേണ്ടാ ആരിക്കും
അപ്പൊ ചോറ് വേണ്ടി വരൂല ചൂടോടെ തിന്നുമ്പോ അതങ്ങ് തിന്നോളും ഉം പിന്നെ കൊറച്ച് ചോറിണ്ട് ഉച്ചക്ക് വെച്ചേന്റെ കൊറച്ച് ബാക്കീണ്ട്.
ആഹ്
അപ്പ പിന്നെ ഓലതൊക്കെയങ്ങട് തിന്ന് അഡ്ജെസ്റ്റ് ചെയ്തോളും ഉം ഏഹ് അത് ശെരി ചോറന്നെ വേണല്ലേ ആഹ്
പെന്നെ ഞമ്മള് ഈ എന്താ ഞമ്മളീ അഞ്ചു മണി കല്ല്യാണൊക്കെ ഇണ്ടാവൂല്ലേ അങ്ങനത്തേനൊക്കെ പോയി റ്റൊരു ആകുമ്പോ ചോറ് കഴിച്ച് പോരുല്ലേ എന്നാലും ഇവർക്ക് പ ത്തുമണി ആവുമ്പോക്കന്നെ
പത്ത് മണിയാവുമ്പോ വേണല്ലേ ആഹ് പത്ത് മണിയാകും ഭക്ഷണക്കെ കഴിക്കണെങ്കില് ആഹ്
ആ ടൈമില് വേണം
അതെ ഓരിക്കാ സമയാവുമ്പോ എവിടെ പോയാലും പോയി ല്ലെങ്കിലും ആണ് അതെ ആഹ് അതൊരു ശീലാണ്. ഉം ചെലോലക്കെ പിന്നെ രാത്രി അധികം ചപ്പാത്തിയക്കെല്ലേ കഴിക്കാ
അഹ് ആഹ്
ഉം പിന്നെ വേറെന്താ?
ഹസ്ബന്റ് ഇവിടെല്ലേ?
ആഹ് എണ്ട് ഇവിടെണ്ട് പിന്നെ ഇവിടെ ഒരു ഇം ഒരു ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്നെ ആഹ് അവിടെ ഓ ഫീസ് വർക്ക് അല്ല.
ഏഹ്
ഹോസ്പിറ്റലില്
ആഹ്
ഓഫീസ്ത്ത വർക്കക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന്.
ആഹ്
പിന്നെ വേറെന്തൊക്കെയാ? കുട്ട്യാള് ദേ ഇവിടെ പഠിക്കുന്നുണ്ട് ഒരുപൊറത്ത്ന്ന് ഒരാള് ഗെയിമ് കളി ക്കുന്നെണ്ട് വല്യവൻ ചെറുത് ആറില്. ഉം ചെറുതാ ചെറുത് പെണ്ണാ
ആഹ് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുവാക്കെ ചെയ്യുവല്ലോ
ഒറ്റക്ക് ഇരുന്ന് പഠിക്കായിയ്ക ഒന്നും ഇല്ല പക്ഷെ പഠിക്കാൻ എല്ലാത്തിനും മടിയ പിന്നെ ഓല് ട്യൂഷന് പോകുന്നെണ്ട്.
ആഹ് സ്കൂൾ വിട്ട് വന്ന ട്യൂഷന് പോകോ
ആഹ് സ്കൂൾ വിട്ട് വന്നാല് ട്യൂഷന് പോവും. ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം അവളെടുക്കും. നല്ല മിസ്സാ ആഹ് അപ്പൊ സ്കൂളിത്ത ഒരുവിധം ഹോം വർക്കുകൾ വരെ അവിടുന്ന് ഓര് ചെയ്ത് വ രും പിന്നെ മദ്രസത്തെ പഠിക്കാനിണ്ടാവും. എന്നാലും, ഇവിടെ ഇരിക്കുന്നെന്നേക്കാട്ടിം മെച്ച ആ അതന്നെ അതന്നെ
സുഖാണ്
അവിടെ മഴല്ലേ
ഇല്ലല്ല മഴല്ല
ആഹ് ഇവിടെപ്പ ന്നാണ് ഇപ്പ ഇങ്ങനെ ഒര് തായിപ്പോയ് മറ്റേത് വെയിലും മഴയൊക്കെ ആയിട്ട് ആ മഴന്നെ ഇന്ന് മഴന്നെ
ആഹ്
വീട്ടിലാരെക്കെള്ളെ ഒറ്റക്കന്നെ കുട്ടിയൾ ഇയ്യും തന്നെ ഒള്ളു.
അല്ല ഹസ്ബൻറ്ണ്ട് പിന്നെ ഇമ്മ ഇണ്ട് അമ്മയമ്മ ഇണ്ട് അമ്മോസാ ക്ക ഉണ്ട് വല്യമ്മ ഇണ്ട്
ആഹ്
ക്കണ്ട ആഹ്
അയ്ശെരി കൂട്ട് കുടുംബം.
ആഹ് കുട്ടി ഇബടെ ഇന്റെ മാപ്പിളന്നെ ഉള്ളൂ ആണായിട്ട് പെണ്ണായിട്ട് ഒരാൾ ഒള്ളു ആണ
ആഹ് ആണിലും പെണ്ണിലെക്കെ ഇക്ക് ഒരാണ്. ഒരാണും ഒരു പെണ്ണും തന്നെ ആഹ് ശരി. ആഹ് അഹ് ശരി.
പിന്നെ എന്തൊക്കെയാ എന്ത്ന്നാ കറി വെച്ചേ
കറി ഇന്ന് കുമ്പളങ്ങ വെച്ചു പിന്നെ ചിക്കൻ പൊരിച്ചും ചെയ്തു പിന്നെ ഇതൊക്കെയ് എന്താ പറയ എന്താപ്പയ് ന്റെ പേര്... പീച്ചക്ക
ആ.. പീച്ചക്ക അത് ഇങ്ങക്ക് അവിടെ ഉണ്ടായതാല്ലേ. അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടൂലല്ലോ ആ സാധനം.
അഹ്, അതെ കടേന്ന് ടുന്നേനെയേണ്. ഞങ്ങളോടൊന്നുംല്ല ആഹ്.
ആഹ്, അത് ശരി.
ഞങ്ങളോടെ പച്ചക്കറി ഒന്നും കൃഷിയിണില്ല.
ആഹ് ആഹ് ആഹ് ഞാചോയ്ച്ച അത് ൻ ഞമ്മള് എന്തെങ്കിലൊ ആ മുളകും തക്കാളി അങ്ങനെതൊക്ക
ഇവിടെ ചീനമുളകുണ്ട്അല്ലാണ്ട് ഒന്നുല്ല. ചെലപ്പോ പച്ചമുളകും ഉണ്ടാക്കാറുണ്ട്. വേറെ ഒന്നും ഇല്ല.
ആഹ് ഞങ്ങളും വെള്ളം മുളക് അങ്ങനെയൊക്കെണ്ട് വേറെന്നും ഇല്ല ചീരയൊക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ മഴക്കാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവൂല്ലല്ലോ.
പിന്നെ ആദ്യം വഴുതനങ്ങേം ഒക്കെ ണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുല്ല
ആഹ് ആത് ശെരി ആഹ്
പിന്നെ റംബുട്ടാന്ണ്ട് റംബുട്ടാന്റെ മരെണ്ട് അത്പ്പൊ രണ്ട് കൊല്ലായിട്ട് നല്ലോണം കായ്ക്ക്ണ്ട്
അത് മഞ്ഞാ ചോപ്പോ
രണ്ടും ഉണ്ടോ ഒരു ഒന്ന് രണ്ടെണ്ണ ഉണ്ട് ഒന്ന് ഇതും റെഡും ഒന്ന് മഞ്ഞിമ്.
ആഹ് അത് ശരി.
പക്ഷെ ഒന്നുണ്ടായിട്ട് അത് തീർന്നതിന് ശേഷം മ മറ്റേത് ണ്ടാവാ മഞ്ഞ അത് റെഡ് ഉണ്ടാവും ആ അല്ല ആദ്യം റെഡ് ഉണ്ടാവും തിന്നതിന്റെ കഴിഞ്ഞതിന്റെ ശേഷമാണ് മറ്റ മറ്റെ കഴിക്ക അങ്ങനെയാണ് അതെ ആഹ് ആഹ് അത് നല്ല ഇഷ്ടാ വടെ കുട്ട്യേൾക്കും എല്ലാർക്കും ഇഷ്ടാ ഉം നമ്മള് വാങ്ങീട്ടന്നും കൂടുതല് തിന്നൂല്ല എങ്ങനെയകുമ്പോ വീട്ടിലൊക്കെ ഉണ്ടായിട്ടാാവുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാ താലോ നല്ലോണ്ടായ്ക്കുണുട്ടോ ഇപ്രാശ്യം നല്ല മതിയാവോളം കിട്ടിക്ക്ണു
അതിനെന്തോ ഒര് വലെയൊക്കെ ഇട്ന്നാണല്ലേ ആൾക്കാര് ഇങ്ങെനെ വവ്വാലോ
ഒന്നുംട്ടിട്ടില്ല ഞങ്ങൾതാരും കണ്ടുപിടിച്ചിട്ടില്ല സംഭവം ഇവിടെ എന്താന്ന് വെച്ചല്ലേ അതെന്താന്ന് വച്ച ച്ചാല് ഞങ്ങളെ വീടും പിന്നെ അയൽവാസ്യേളെ വീടും തമ്മില് അത്ര വലിയ തെന്ത്തില്ല അകലല്ല അപ്പൊ അയ്ന്റെരു നടൂലായ്ട്ടാണ്ത് അപ്പൊ അങ്ങെനെ ആരും രും കണ്ടുപിടിച്ചിട്ടില്ലാ
അയ് ശരി ആഹ് അല്ല ഈ വവ്വ ഇതൊക്കെ ഉള്ള ഉണ്ടാവന്ന് പറയുന്നേക്ക പിന്നെ പറയുന്നേക്ക ആഹ് വാല ഇട്ടിട്ട് ഈ കുരങ്ങ് വവാലൊക്കെ തിന്നും അല്ലാതസനം
ആ്ഹ് ഇവിടത്തെ ആരും അങ്ങനെ എത്തിട്ടില്ല ആഹ് അറിഞ്ഞു ആഹ് അതെ
കുട്ടിളേന്താ പറയുന്ന
അപ്പ അപ്പറത്തെറമില് ഞാൻ ആക്കിട്ട് സ്ലേറ്റിലെഴുതാൻ കൊടുത്തിട്ട പോനേക്കായിരുന്നു അവിടെ ഒതുങ്ങിയിരിക്ക പഠിച്ചലൊക്കെ കഴിഞ്ഞികുണു അപ്പൊ കൊറച്ചരോടി ഒതുങ്ങിയിരിക്കട്ടെ വിചാരിച്ചു അപ്പൊ പിന്നെ ആഹ് ഇനിയിപ്പതാ പഠിപ്പ് കഴിഞ്ഞാ പിന്നെ കുറച്ചു നേരം ടിവിയടുടെ മുന്നിൽ ഇരിക്കും അത്രേ തന്നെ ആ ടിവിയടടെ മുന്നിൽ ഇരിക്കാൻ ടൈമില് ചോറ് കൊടുക്കും ചോറോട്തപ്പിന്നെ ടി വി നിർത്തിയാൽ ഉറങ്ങും അല്ലെങ്കിൽ ടി വി കണ്ട് അങ്ങനെ ഇരിക്കും ആഹ്
അയ്ശരി മാ മാപ്പിളെ വന്നോ
അത്തപ്പോയൊക്കെ ഏഹ് എല്ലാവല് പത്ത മണി കഴിയും
ആഹ് ആഹ് ആഹ്
വെറുതെ ക്ലബ്ബിലൊക്കെ പോയിന്ന്
ആഹ് ഇപ്പൊ പിന്നെ കളിയൊക്കെ ഇണ്ടല്ലോല്ലേ കള ബോളുകളിയ ഒക്കെ ഉള്ളത് കൊണ്ട് പിന്നെ
ആഹ് മൂന്നരക്കും പത്തരക്കും ഒക്കെ നീച്ചു പോയി ക്ലബ്ബക്ക് പോവും
അതന്നെ അതെ അതെ
ആഹ് മകനും പോകും
ഏഹ് ഓന ഓലെക്കെ ഏതാ ടീം.
ഓല അർജന്റീന
ആഹ്
അവിടെൻ
ഇ ഇവിടെ ബ്രസീലും അർജന്റീനയും തന്നെ
ആഹ്
ഉം രണ്ടാമത്തവന് ബ്രസീൽ ല്ല വല്യുന് ബ്രസീലിന്റെ ആളാ രണ്ടാ
ആഹ് അവിടെ ഇപ്പേം മകനും അർജന്റീന
ആഹ് ശരി
പിന്നെഹ് ന്നെട്ട് ഇങ്ങളോടെ ആരൊക്കെ ഉള്ളന്നാ അറ്ഞ്ഞെ
വീട്ടില് ഞാനു അതെന്നെ ഞാനും മാപ്പ്ളെം കുട്ട്യളും തെന്നെ മൂന്നാളും ആക്കെ പിന്ന അനിയനുണ്ട് ഓരൊക്കെ പിന്നെ വേറെയാ താമസം വേറെയാ
ആഹ് ഓരൊക്കെ പിന്നെ വീടൊക്കെ എട്ത്തിട്ട് വേറെ താമസം ഞെല്ല തറവാട്ടിലല്ല ഞങ്ങൾ വേറെ മാറിയതാ ഓര് രണ്ടാൺകുട്ട്യാളാ ഒരനിയനൂണ്ട് ഓര്‌ മരിച്ച് ഉപ്പ മരിച്ചിട്ട് രണ്ട്കൊല്ലായി ഉമ്മ മരിച്ചിട്ട് ഓ പത്തു കൊല്ലോ
ആ ആഹ് ആഹ് പ്പ എളച്ചനങ്ങോട്ട് എത്ര കുട്ടിയോളാ എളേച്
ഓര്‌ ഓ ഓൾക്കുതന്നേ ഒരാ രണ്ടാണും ഒരു പെണ്ണും
ആഹ് ഇങ്ങൾ നല്ല മത്സരിച്ചിട്ടാ ഹ് ഹ്
ആഹാ ഹാ രണ്ടും ഒരേ പോലെ ആയിഹ് ഒപ്പിച്ച പോലെ ആയി
അവിടെ എര്ത്തെന്നെ ന്നെട്ട്എളച്ചന്റെ വീട്
തന്നെ ഒര് അര കിലോമീറ്റർ അത്രേയുള്ളൂ അത്ര ദൂരം ഓ പോക്കും പോവും അല്ലേഓല് ഇങ്ങോട്ട് വരും പിന്നെ കഴിഞ്ഞാഴ്ച ഉപ്പാന്റാണ്ടേനു അപ്പൊ അങ്ങോട്ട് വന്ന് അങ്ങനെയൊക്കെ അവടെ ഇവിട്യായിരുന്നു വീട്ടിൽ വെച്ചിട്ട്ടായിരുന്നോ രണ്ടാമത്താണ്ട് അപ്പൊ പിന്നെ ഓല് എല്ലാരും വന്ന്
ആ ആഹ് പെങ്ങന്മാരില്ലലേ
ല്ല ഓര് രണ്ടാങ്കുട്ട്യളെന്നെ ങ്ങമ്മാരൊന്നു
ഇങ്ങളെ വീട്ടിലാരൊക്കേ
വീട്ടില് എനക്ക് ഞങ്ങള് നാല് മക്കള് ഞാനൊരു പെണ്ണും പിന്നെ ഇന്റെ താഴെ മൂന്നാങ്ങളാരും ഉമ്മേ വാപ്പേ എല്ലാരും പെണ്ണെട്ടലൊക്കെ കഴിഞ്ഞ് എല്ലാര്ക്കും ഓരോരോ കുട്ട്യാളൊക്കെ ആയി അങ്ങനെ പോവ്ന്ന് ആ മൂത്തത് ആഹ് ഒറ്റൊന്നൊള്ളൂ ഓര് മൂന്നാങ്ങളാരും ഉണ്ട്
ആങ്ങളാരൊക്കെ കെട്ടീട്ടില്ലേ
എല്ലാരും കെട്ടി ഓല്ക്കൊക്കെ ഓരോരോ കുട്ട്യാള്ണ്ട് ഒരേ മൂന്നാൾക്കും ഓരോരോ ഒ പിന്നെ കുട്ടികള്ണ്ട് ചെറുതിയെറ്റ്ങ്ങളാ അഓരോ ഓരോരൊ കുട്ടി രണ്ടാക്ക് ഓരോരൊ പെണ്ണ് രണ്ടു വയസ്സും രണ്ടര വയസ്സൊക്കെ ആയത് ഒര്ത്തന്ന് മൂത്തോൻ ആ ഒര് വീട്ടിതന്നെ
ആ ആഹ് ഒത്തൊരുമൊക്കെ ഉണ്ടാവല്ലേ ശെരി ശെരി